ആഹ് എന്തുണ്ട് വിശേഷം?
ഉം സുഖം ഒക്കെയ - നമ്മള് എന്തായിരുന്നു പറഞ്ഞല് നാഡ്രസിന്റെ കാര്യല്ലേ?
ആഹ് ആഹ് അതെ അതെ അതെ അതെ
അതതെ അങ്ങനെ അപ്പൊ മൊത്തം എത്ര രൂപ പോയി?
ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി നന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ-
ആകെ മൊത്തത്തില്?
ആഹ് ആഹ് ഡ്രസ്സിന്റെ വില അതാ-
അല്ല അതിനന് മുമ്പും പോയില്ലേ?
ഇല്ലല്ല ആഹ് ഒരു അത് ആഹ് അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ. പിന്നൊരു- എഴുന്നൂറ് രൂപ-
എന്നാലും നമ്മൾ ഇനി കാണുമ്പോഴ ഞാൻ ഇതകണക്കില്ലേ ഒരു വട്ടം ഓൺലൈനിൽ ചെടി ഓർഡർ ചെയ്ത് കേട്ടോ-
ഉം ഉം ഉം..
ചെടി ബോഗൻവില്ല ഇല്ലേ-
ആഹ് ആഹ്
അതിന്റെ ഇത് കണ്ടിട്ട് അപ്പം എന്തോ ബഡിങ് ചെയ്തതാണ് അപ്പൊ അഞ്ച് പീസ് ഇതിന് മുന്നൂറ്റി എഴുപത്തി ഒമ്പത് പ്ലസ്സ് ഷിപ്പിങ്ങും കൂടെ നന്നൂറ്റ പോയ
ആഹ് ആഹ്
ഉം അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് ഇവര് മറ്റേ നമ്മുടെ പോസ്റ്റ് വഴിയ സംഭവം വന്നത്-
ആഹ് ആഹ്
പോസ്റ്റ് വഴി ഇവിടെ സംഭവം വന്ന് തുറന്ന് നോക്കിയപ്പോ രണ്ടും
ആഹ് ആഹ്
രണ്ട് മുല്ലയുടെ കൊമ്പ് എന്തിന്റെയെന്ന് അറിയാൻ പാടില്ല ഒരു ഉണങ്ങിയ ഒരു വേര്-
ആഹ് ആഹ്
പിന്നെ ഞാൻ- അതിന്റെറ കംപ്ലയിന്റെന്നും പോയില്ല അവരെ നമ്മൾ ചിലപ്പോ റീഫണ്ട് ചെയ്തു തരുമായിരിക്ക ഞാൻ പിന്നെതിന്റഞ്ഞ പോകറൊന്നുമില്ല-
അതെയോ എത്ര രൂപ പോയി എന്നിട്ട്?
നാന്നൂറ്റി നാപ്പത്തൊമ്പത്. പിന്നെ വേറൊരു സാരിയുടെതും പോയി.
അഹാ അതു ശരി.
പിന്നെ അത് കഴിഞ്ഞ് മോക്ക് മറ്റേ ഈ ഇത് നമ്മള് ആവി പിടിക്ക്ണ സാനല്ലേ
സ്റ്റീമ ഉം ആഹാ
അത് അതിന് തൊള്ളായിരം ആഹ്, പഅതിന് തൊള്ളായിരം അതും പോയി. തൊള്ളായിരത്തീ തൊണ്ണൂറ്റമ്പത് രൂപേണ്. അപ്പൊ എന്തോ ഓഫർല് ഈ വിഷു വന്ന സമയത്തോഫർനവര് നാനൂറ്റി നാപ്പത്തൊമ്പത് രൂപക്ക് തന്ന്.
ആഹ് അത് മേടിച്ചേന്നൊ?
അങ്ങനെ ഞാൻ മേടിച്ച് മേടിച്ച് മേടിച്ച്. അങ്ങനെ അത് വന്നപ്പോ അതിന്റകത്തില്ലേ, അതത് ഇനി അവര് പാക്കെയ്യാൻ മറന്നാണോ എന്തോ എനിക്കറി ഞ്ഞൂടാ അതിന്റകത്ത് അതതീ സംഭവൊക്കെ വന്നത് സെയിം തന്നെയാ. ബട്ടതിന്റകത്താ മിഷീന്റെ അടപ്പില്ലായിര്ന്ന്. മിഷീന്ണ്ടായിര്ന്ന്.
മിഷിയത്തിന്റെ അടപ്പ്, മിഷിയത്തിന്റെ അടപ്പില്ലായിരുന്നു.
ആ ഹാ ഹാ
പിന്നെ അവര് നമ്മള് വിളിച്ച്, അവരാട് വഴക്ക് പറഞ്ഞ്, ബഹളം വെച്ച് എനിക്ക് മേല അയ്നൊന്നും.
അം ഹും
അങ്ങനീം വിട്ട്
ക്കേയോ. കിട്ട്യോ ന്ന്ട്ട് പൈസ?
ഇല്ല ഞാൻ ചോയ്ച്ച്, ഞാനു അങ്ങാട്ട് പിന്നെ ചോദിച്ച് ചെന്നൊന്നുമില്ല.
ആഹാ
അവര് നമക്ക് തന്നപ്പൊ അവര് പറഞ്ഞു, റിട്ടേൺ ഓപ്ഷൻ ഇല്ലെന്ന് അവര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിര്ന്ന്.
ആഹ അത് ശരി. മ്ഹ്
ഉണ്ടെങ്കി നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പഴേ വീഡിയോ എടുത്തേക്കണമെന്ന്.
ആഹാ.
പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മളതില്ല, ഇതില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞാ, അവരത് താക്കൂലന്ന്.
ഉം ഉം
ഞാനിത് വീഡിയോ എട്
അത് ശരി മ്മ്ഹ്.
അങ്ങനെ അതും പോയി. പിള്ളാർക്കൊക്കെ ഓരോ സാനം കാണുമ്പഴും ഞാനാണങ്കില് പ ബുകെയ്യും
ഉം ഉം
വന്നത് അതൊന്നും ആയിരിക്കത്തില്ല. അതങ്ങനെ.
അവിടെ എന്തുണ്ടാക്കി, കറിയൊക്കെ എന്തുണ്ടാക്കി?
ഹലോ. കറിയൊക്കെ എന്തോ ചേച്ചീ?
ആഹ്
ഹലോ.
കേക്കാൻ പറ്റുന്നുണ്ടോ? മ്ഹ്
ഇവിടതേ മീൻകറിം, മീൻ വറ്ത്തതും.
അച്ചാർണ്ട്
അ ഓരത് എനികൊന്നേ അവിടെ റെയ്ഞ്ച് ബ്രേക്കവുന്നുണ്ടന്ന് തോന്നുന്നുട്ടോ
എനിക്ക് ക്ലിയറായിട്ട് കേക്കാൻ പറ്റുന്നുണ്ട് ഞാൻ പറയുന്നണ് ക്ലിയറാ യിട്ട് കേൾക്കാൻ പറ്റാത്ത്
മനസിലായി മനസ്സിലായി മ്മ്ഹ് ശരി ശരി ശരി പിന്നെ.. വേറെ എന്താണ് ആഹ് കേട്ടു പറഞ്ഞോളൂ ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്.
എന്റെ റേഞ്ച്ന്റെ പ്രശ്നായിരിക്കുംഎന്ന
ഇല്ല ഇല്ല ഇല്ല ഉം പിന്നെ വേറെന്താന്നാ വിശേഷം കഴിക്കാനായോ സമയയായോ
കഴിക്കൻ എന്തായാലും ഒരു പത്ത് മിൻറ്റുടെ കഴിഞ്ഞയ്ഞ കഴിക്കണം
ആഹ് ആഹ് ആഹ്
വെശക്ക്ണ്ള്ള എന്നാലും ഇനി കൊറച്ചൂടെ കഴിമ്പം മൂളൊക്കെ വരും പിന്നെ അയിന്റെ പുറകെ തെരക്കായിരിക്കും
ആഹ് ശരി ശരി ശരി ആഹ് ഉം
പർഞ്ഞ്ണെങ്കി ഈ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്ക ആയിട്ട് അയ്ന്റെ പുറകെ ഇങ്ങനെ നടക്കേ
ഉം ഹും ആഹ് നോക്കിട്ട് ഉം തുണിയൊക്കെ എടുക്കുന്നത് നോക്കിട്ട് ചെയ്താൽ മതി കേട്ടോ നേരിട്ട് പോയിട്ട് എടുക്കുന്ന നേരിട്ട് പോയിട്ട് ചെയ്യുന്നതാണ് നല്ലത് അല്ലാതെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങള് ഉം
തയ്ക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ ഡീറ്റയ്ൽസ് എടുത്ത് നമ്മുടെ അടുത്തരെങ്കിലും ഉണ്ടോന്നാ നോക്കണത്
ആഹ് അടുത്തുള്ളൂടെ കൊടുക്കുന്നതാ നല്ലത് ഉം അതെ അതെ അതെ
മറ്റത് ഓൺലൈനില് അല്ലാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ റിസ്കാണ് നമ്മൾ എവിടെന്ന് പോയി തപ്പും
ആഹ് ഹ് ഹ് ഹ് ആഹ് ഹാ
ആഹ് അപ്പൊ അതുകൊണ്ടാ അങ്ങനെ ഇരിക്കണ്. വേറെ എന്താ വീട്ടില് ചെടിയൊക്കെ ഉണ്ടോ ഒത്തിരി
ആഹ് ഇപ്പൊ നമ്മള് വീട്ടില് അവിടെയുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ജോലി സ്ഥല ത്തായത് കാരണം കൊണ്ട് നമ്മൾ അങ്ങനൊന്നും വെച്ചിട്ടില്ല
അവിടൊന്നും വെക്കാൻ പറ്റൂലേ
വെക്കയാണെങ്കിൽ ചെയ്യുവൊക്കെ ചെയ്യാം പക്ഷെ നമ്മള് ഇപ്പൊന്നും ചെയ്തിട്ടില്ല
ആഹ് ആഹ് ആഹ് അഹ്
ഉം ആഹ് പോയരുന്നു എനിക്കിഷ്ടാ ഏഹ് ചെടികൾ വെക്കുന്നതും എല്ലാം മാത്തുന്നല്ലം ഉം പക്ഷെ എന്ത് ചെയ്യാനാ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ ചെയ്ത് നമ്മള് വെച്ച് പിടിപ്പിച്ചാലും നമ്മൾ കൊറച്ച് കഴിഞ്ഞപോണ്ട ആളുകളല്ലേ ഗവൺമെന്റിന്റെ സ സ്ഥാപന സ്ഥലവല്ലേ അതര്നോണ്ട് ഞന് ന്നാ തെല്ലും ന്നാലും ഉം ഒരു വിധ നമ്മളുടെ കൊറോണ ഒക്കെ വന്ന സമയത്ത്
കൊറോണ വന്ന സമയത്ത് പിന്നെ ല്ലാർടേം വീട്ടിലുണ്ടാർന്നു ചെടി ടം പോലെ മറ്റേ പത്ത് മണിയൊക്കാ
ഉം ആഹ് പല വെറൈ പല വല കളറും അതെ അതെ പല വല കളറ്കളും
ന്നമ്ടെ വീട്ടില് മറ്റേ ഈ ആ ആശുപത്രിയിൽന്ന് വരുവല്ലേ ഇവരോരെ സെൻസ് എട്ക്കാൻ വ്ടെ
ആഹ് ആഹ് ആഹ്
അങ്ങനെ വന്നോരൊക്കെ ചോയ്ക്കും ആ കളർലെ രണ്ടെണ്ണം തരാവോ ആഹ് കളർ രണ്ടണ്ണം ഇങ്ങോട്ട് തരാങ്കി ഈ കളറിൽ രണ്ടെണ്ണം അങ്ങോട്ട് തരാ
ആഹ് ഫല
ഒത്തിരി ആൾക്കാർക്ക് ആ സമയത്ത് ഷെ കൊറോണ സമയൊക്കെ അടിപൊളിയാര്ന്ന് ആർക്കാർക്ക് പണിയും ഇല്ല വീട്ടിൽ തന്നെ ഇര്ന്നോണ്ട് എന്ത് വാര്ന്ന് എന്തോരം ഫുഡ്ഡ ണന്നേരക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് അതെയല്ലേ
എവിടെ കൊണ്ട് പോയി കൊടുത്തു കൊ ആശുപത്രിലോ ആശുപത്രി കൊണ്ട് കൊടുത്തോ നിങ്ങള്
അല്ല നമ്മള് അല്ലല്ല നമ്മള് വീട്ടിൽ തന്നെ നമ്മള് വീട്ടിൽ തന്നെ ഓരോന്ന് പുതിയത് അന്ന് നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ
ആഹ് ആഹ് ആഹ് പരീക്ഷണങ്ങൾ
പരീക്ഷണങ്ങള് ചക്ക കൊണ്ട് തന്ന ചക്ക ഷെയ്ക്ക് ചക് ക്കകുരുഷെയ്ക്ക് ചക്ക കൊണ്ട് മറ്റേ പഴംപൊരി ഉണ്ടാക്കുന്നതൊക്കെ ആഹ് അതെ ചക്കോടല്ല അന്ന് ആ സമയത്ത് ചക്ക ഇണ്ടല്ലോ ഇഷ്ടംപോൽ ഇഷ്ടംപോലെ ചക്ക ഉണ്ടല്ലോ ആ സമയത്ത് ചക്കകൊണ്ടുള്ള ഐറ്റംസ് ആയിരിക്കും ഫുള്ള് ഉയീ എന്റെ ദേവാ അന്ന് പിന്നെ പണി ഇല്ലെങ്കിൽ നമുക്ക് ആ സമയത്തൊക്കെ ഞങ്ങളുടെ അമ്മക്കൊക്കെ എന്തോ എനിക്ക് തോനുന്നു അവിടെന്ന് അഛന് മരിച്ചാണ് അപ്പൊ അതിന്റെ എന്തോ പൈസയാ തോന്നുന്നു ആ സമയത്ത് നല്ലൊരു എമൗണ്ട് പൈസ അക്കൗണ്ടിലക്ക് കേറിയായിര്ന്ന് കൊറോണ വന്നു പൈസൊന്നും ഇല്ലായിരുന്ന സമയത്ത് എല്ലാരും പിന്നെ ലാവിഷായിട്ട് ഫുഡടിയായിരുന്നു അയ്യോ! എന്തോരം ഫുഡാ
വെളിയിൽ നിന്നൊന്നും മേടിക്കാൻ പറ്റില്ലല്ലോ
അതെ അതെ
അല്ലേ?
കേട്ടില്ല
വെളിയിൽ നിന്ന് നമുക്ക് പുറത്തു നിന്ന് മേടിച്ച് കഴിക്കാന ഇപ്പം നമ്മൾ ഹോട്ടലിൽ നിന്നും മേടിച്ചുതു പോലെ ആ സ സമയത്ത് അങ്ങനെ മേടിച്ചു കഴിക്കില്ലല്ലോ പേടിച്ചിട്ട് അപ്പോഴ ശരിക്കും വീട്ടിലൊരു ജോലി പണി ചെയ്തത് അല്ലെ?
അല്ല അത് മാത്രല്ല അന്നൊക്ക പറയുമ്പല്ലെ എല്ലാരും വീട്ടില- ആരും പുറത്തോട്ട് പോവില്ല
ആഹ് അപ്പൊ എത്ര ചെയ്താലും മതിയാവൂല്ല
എല്ലാരും ഇങ്ങനെ ഓരോ ഉണ്ടാക്കി ഉണ്ടാക്കി അതെ അത് അപ്പൊ അവിടെ എല്ലാം വിളിച്ചച്ച്തിരക്കുവല്ല ആർക്കേലും എന്തേലും പ്രശ്നം ഉണ്ടോ എല്ലാരും ഓക്കെ ആണോന്നൊക്കാ
ഉം അതെ അതെ പക്ഷെ അത് പോയതോട് കൂടിട്ടേ പിന്നെ ഫു- ഫുള്ള് ഹോട്ടൽ ഫുഡായി
അതെ ആ കറക്റ്റ് ആ കൊറോ - അതെ അതെ ആ കറക്റ്റ് കൊറോണ ടൈമിനായിരുന്നു ഞാൻ പ്രെഗ്നന്റ് ആയതു എന്റെ പൊന്നെ ആശുപത്രിയിലൊക്കെ പോവാനൊക്കെ ഭയങ്കര പാടായിരുന്നല്ലോ
ആഹ് പോയാലെല്ലാ ടെസ്റ്റും ചെയ്യിപ്പിച്ചിട്ടെ
അതെ അയ്യോ ഈ ഡെലിവറുടെ ടൈമിൽ വരെ മറ്റേ കൊറോണ ടെസ്റ്റ് ഒക്കെ ചെയ്
ആഹാ
പ്രസവിച്ച സമയത്തൊക്കെ കൊറോണ ആയിരുന്നു ഡെലിവറി കഴിഞ്ഞ് ഒരു മൂന്ന് മാസങ്ങാണ്ട് കഴിഞ് കഴിഞ്ഞപ്പോ ഇത് ചെറുതായിട്ടൊക്കെ ഒന്ന് ഒതുങ്ങിയത് അത് വരെയും ഭയങ്കര ഇതായിരുന്നു അതെ ഇനി ഒരിക്കലും അങ്ങനൊരു സംഭവം ഒന്നും വരാതിരിക്കട്ടെ
അതാണോ നല്ലത്? ഇപ്പോഴത്തെ ആണോ നല്ലത്?
ഇപ്പോഴത്തെയാ നല്ലത് കാരണന്നുച്ചാ ഇതുകൊണ്ട് സമയത്ത് ബുദ്ധിമുട്ട്
ആഹ് ആഹ് ആഹ്
ഉള്ളവർക്ക് സുഖായിട്ടിരിക്ക പക്ഷേ ഇത് കൊറോണ വന്നായിരുന്നോ
എനിക്ക് എല്ലാം വന്നായിരുന്നു നാല് സ്റ്റേജും വന്നു നാല് പ്രാവശ്യത്തതും നാല് പ്രാവശ്യം എ- വന്നായിരുന്നു
ആണോ ഞങ്ങക്ക് ഇവിടെ ആർക്കും വന്നില്ല
ഇമ്യൂണിറ്റിന്റെ കുറവുണ്ടായിരുന്നു എനിക്ക് എന്റെ ഭർത്താവിനെ ഫസ്റ്റ് വന്നു പക്ഷെ അവർ
ഇയ്യാൾ വെറുതെ പനിന്ന് എഴുതി വെച്ച കഴിഞ്ഞാൽനിക്ക്നി പനി വന്ന ആളാണ
വഴി കൂടെ പോയാ മതി അടാ ഞാനൊന്നല്ലേ പിന്നെ ഞാൻ ചോറൊക്കെ കഴിച്ചിട്ട്- ട ചോറ് കഴിച്ചിട്ട് വിളിക്കാവേ